ഹലോ
ആഹ് എന്താന്ന് വർത്താനം മഴഴെല്ലുണ്ടാ
ആഹ് നല്ല വർത്താനം ആരുല്ല കുട്ട്യോളൊക്കെ സ്കൂള് പോയി
അഹ് അതെ ഈടിയങ്ങൻത്തെന്നെ എല്ലാരും സ്കൂളിൽ പോയി ഓരോരോ പണിയെടുത്തിട്ട് ഇങ്ങനെ നേരം പോവ്ന്ന് മക്കള് പോയാലല്ലേ അമ്മക്ക് കൊർച്ച് നിക്കാൻ കഴിയൊള്ളു അവര് പോവ്ന്നവരേ അവരെ വേക്ക് തന്നെ
റസ്റ്റ്ല് നിക്കല്ലോ സ്ക്കൂൾള് പോകുമ്പോ
അതെ ഉസ്കൂളി പോകുന്നവരെ നമ്മക്ക് ബിസിയാന്ന്
ആഹ് ഞമ്മക്കു അങ്ങനെ സ്കൂൾട്ട് വെരോളു അങ്ങനെ പിന്നെ സ്കൂൾട്ടെന്നാ ഒയ് വും ഇണ്ടാവൂല്ല
ഉസ്ക്കൂള് വിട്ടെന്നാ അങ്ങൻത്തന്നെ ഒഴിവ് ഇണ്ടാവൂല്ല പിന്നെ അവരേ ക്കിലായി കുര്ത്തക്കേട് കളിക്കുമ്പോ ആയി അവരെ വേക്ക്ല് വേക്ക്ല് നടന്ന് കൊട് ത്തക്കേട് കളിക്കാണ്ട് നോക്കലെന്നെ പണി രാവിലെ പോവ്മ്പം തന്നെ അവരെ എടുത്ത് നോക്കി അവരെ ബാക്ക്ല് ബാക്കില് എല്ലാം ഉടുത്ത് ഒര്ക്കി ഒമ്പത് മണിയാകുമ്പം പോയി
ആഹ്
പിന്നെ വാക്കി വീട്ടിലെ ജോലിയായി അതെല്ലാം എട്ത്ത് ഇപ്പൊ ചോറ്ലായി ഇങ്ങനെ ഇരിക്കേന്ന് അലക്കും കഴിഞ്ഞിട്ട്
ചോറ് വെച്ചു കറി ഇണ്ടാക്യു അക അടിച്ചോരി തോത്തി അങ്ങൻത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇഞ് കുൾക്കാണ്ട് അലക്കാണ്ട്
ഉം ഹും ഹും അലക്കീ ഇനീയും പിന്നെ ചോറായി കറിയാക്കണത്രെ മീൻന് വ വെരണത്രേ മീൻ ബന്ന് ഇല്ല
പിന്നെന്താ വിശേഷൊക്കെ ഉം
മഴയ്ണ്ടാ അവ്ടെ
ആഹ് മഴ ഇവ്ടെണ്ട് രാവിലെ നല്ലോം പെയ്തു ഉം രാവിലെ രാവിലെ പെയ്ത്ട്ട് ഒരു പത്ത് പയ്നൊന്നണി ആവോളം മഴന്നേയ്നി
ആഹ് ഇല്ല അമ്മക്ക്വ്ടെ രാവിലെ കൊർച്സമയം പെയ്തതേ ഉള്ളൂ പിന്നെ ഇല്ല നല്ല വെയിലാന്ന് ഇപ്പൊ തുണിയള് ഇവ പൊറത്താറിയിട്ട്ട്ട് ഇങ്ങനെ നിക്കേയ്ന്ന് മഴ പെയ്യോ പെയ്യോന്ന് വിയാരിച്ചിട്ട് പിന്നെ ഉച്ചക്കെക്കെന്താ കിട്ടിയത്
ഉച്ചക്ക് മീൻകറീം മീൻ പൊര്ച്ചതും ചോറും
ഉം
കേവേജ് ഉപ്പേരിയും
ഉം ഉം
ഉം
ഞമ്മക്കതും വെച്ച് ചോറ് വെച്ചായിറ്റേ ഒള്ളു. കറി വെക്കണത്രേ മീനിങ്ങ് കൊണ്ടെര്ന്ന്ണ്ട്
ആഹ് ഉം
ഞമ്മളെ ഫോ പിന്നെ ഫോൺ ബുക്കെയ്യ്തിട്ട് വെര്ന്നതാന്ന് മീന്
എം
മീൻ കൊണ്ടെരും മത്തിയാ പർഞ്ഞത് മത്തി കൊണ്ടെന്നിറ്റ് കറി വെക്കണത്രേ
ആഹ്
ഉം നിന്റെ ഹസ്സ് നാട്ടില്ണ്ടാ
ആ നാട്ടില്ണ്ട് അത് കൂലി പ ണിക്കോവും
ഞാ
ഉം
ഉം ന്റെ ഭർത്താവിന് കല്ലിന്റെ പണിയാണ്
ഏഹ് അല്ല കൂലിപണിയെ കോഴി പീടിയേല് ഉം കൂലി പണിക്കോല
ആഹ് എന്റെ ഹസ്ബന്റ് ഇവ്ടെ നാട്ട്ത്തെന്നെ
ഏഹ് എന്താ ജോ ഇൻക്ക് നാലാള്ണ്ട് ഉം ആഹ് ഏഹ് വെല്ല്യെ എത്രലാ
അന്റ മൂത്ത ആ മക്കള് മക്കളാന്ന് ട്വിൻസാന്ന് അവര് രണ്ടാം ക്ലാസ്സി പഠിക്ക്ന്ന്. ചെറിയ ആള് യു കെ ജി പഠിക്ക്ന്ന്
ഏഹ്
രണ്ട് പെണ്ണും
ഏഹ് ഉം
അന്റെ ഹസ്ബന്റിന് കല്ലിന്റെ പണിയാന്നൊ
അല്ലല്ല കോഴി പീട്യേ
അത് അന്റത് എന്റത്
ഏഹ് കല്ലിന്റെലെ
ആഹ് കല്ലിന്റെ ഇങ്ങനെ ചുമരെല്ലാം വെക്ക്ണെ
ആഹ് ആഹ്
ആ പണിയാന്ന് വെന്നാ തന്നെ വീട്ത് പ പണിക്ക് പോയിട്ടള്ളത് അത് കഴിഞ്ഞ് വൈന്നേരം വരൊള്ളത്
ആഹ് വരൂല്ലേ ഇവര് ന്നെ രാത്രിയേ വരൊള്ളൂ പോയാല്
അതെ ആഹ് കോഴിപ്പീടിയെല്ലാം പിന്നെ രാത്രി വരെ ഇണ്ടാവൊല്ലോ
ആഹ് രാത്രിയേ വരുള്ളൂ
ഉം ഇവര് പണി കഴിഞ്ഞ സധ്യക്കന്നെ വരും അല്ലെങ്കിൽ പി ചങ്ങായിമാരൊപ്പരം കൂടിട്ട് അങ്ങനെ രാത്രി വരും പണിയുടെ സന്തൊക്കെന്നായി ഉം
പിന്നെ അങ്ങനെ ഏഹ് വീടൊക്കെ ആയോ
ഉം വീട് ഇവരെ ന തറവാടാണ്‌ ഇവര് അമ്മേന്റെ വ് ആഹ് ഹസ്ബന്റെ അമ്മേന്റെ വീട്
ഉം
അവർക്ക് രണ്ട് പൊങ്ങൻമാറാന്ന് സ്വന്തം വീട് പറഞ്ഞാല് സ്വന്തം വീട് പോലെ തന്നെ രണ്ട് പെങ്ങന്മാരാന്ന്
ഏഹ്
അവരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയി അവരെല്ലാം വേറെ വീടെട്ത്ത് നിക്കുന്നെ ആന്ന് ചെലപ്പോ ഇത് നമ്മ ക്കെന്നെ തരു ഇവരിക്ക എന്തെങ്കും വീതം കൊടുക്കെണ്ടി വെരുവായിരിക്കു എന്ന് വിചാരിക്ക ഇവറൊര് ആണേ ഒള്ളൂ
ആഹ്
ഉം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
അപ്പൊ ഇത് കിട്ടുവായിരിക്കുന്ന് നമ്മക്ക് വിചാരിക്ക വീടെടുക്കേണ്ടി വരും എന്തേലൊക്കെ ഇത് പഴേതായി ഉം ഇങ്ങക്ക് സ്വന്തം വീടെന്ന്യാ
ആഹ് ഞങ്ങള് സ്വന്തം വീടാ ആഹ് ഇല്ല ഇല്ല വേറൊന്നില്ല
നിങ്ങള് മാത്രം
ആഹ് ഞങ്ങള് മാത്രം ഒള്ളൂ ഇപ്പള് വല്യവന് പ്ലസ്ടുലാണ് രണ്ടാമത്തെ ഏയിലാണ് മൂന്നാമത്തെ അഞ്ചിലാണ് ഒന്ന് അങ്കിലവാടി പോകും
ആഹ് ആഹ് പിന്നെ ബില്ലാള ആയോണ്ട് ചെറുതിനെല്ലാം എടുക്കാ ആളുണ്ടല്ലോ അല്ലേ
ആഹ് ചെറുതിനെ കൊണ്ടാക്കി അവര് കൊണ്ടാക്കി കൊടുക്കു അംഗനവാടിയില്
അതെയ അതോട് നല്ലേന്നെ
ആഹ് കൊണ്ടരാനും പോവും ചെലേപ്പം സ്കൂൾക്ക്‌ പോയാ കജുല്ല ഓലെ അങ്കനവാടി മൂന്ന് മണിക്ക്‌ വിടോല്ലോ
അതെ അങ്കനവാടി അവി മൂന്ന് മണി മൂന്നര ആകുമ്പോ വിടോല്ലോ
മൂന്നര ആവുമ്പോത്തിനു ഓര് പെരേക്കെത്തും
ഉ ഉം
അപ്പോത്തിന് പിന്നെ കൊണ്ടരാൻ പോണം ആഹ് കൊറച്ചവിടുന്നു പോണം
അതെയോ
ഉം ഇങ്ങള വീട് എവിടെ
ഞമ്മള് ഇങ്ങ് കൊറച്ച് തെക്കോട്ടാന്ന്
ആഹ് ആഹ്
പിന്നെ നിങ്ങെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട
ഇല്ല ഒന്നിലും വർക്ക് ചെയ്യണൊന്നില്ല
ആഹ്
വർക്ക് ചെയ്യാൻ വീട്ടില് പിന്നെ കുട്ടികൾ വരുമ്പോ ആരും ഉണ്ടാവൂലല്ലോ വർക്ക് ചെയ്യാൻ പോയാലല്ലേ
വർക്ക്‌ ചെയ്യാൻ പോയല് അമ്മക്ക്‌ രാവിലെ എട്ടണി മുതൽ കേയറണേ എവടേ വർക്ക് ചെയ്യാൻ പോണേ
അതെയോ അതെ അതേ എല്ലാടക്കും കേറണ്ട പിന്നെ വൈന്നേരം ആറ് മണി വരെ ഒരു ഏഴ് മണി വരെ നിക്കാൻ പോണേ ഷോപ്പിലെല്ലാം അപ്പൊ മക്കളെല്ലാം ഉണ്ടാവുമ്പോ ശരിയാവൂല
ആഹ്
ഉം പിന്നെന്താന്ന് വെച്ചാ പച്ചക്കറി നടലുണ്ടാ
ഏഹ്
പച്ചക്കറി വല്ലോം നടലുണ്ടോ?
ഇല്ലല്ല അങ്ങനത്തെ പണിയൊന്നില്ല ഉം ഉം ഉം ഉം ചെടികളും ഇല്ല പച്ചക്കറികളും ഇല്ല
സ്ഥലെല്ലാം കൊറവാ
സ്ഥലം അഞ്ച് സെന്റ് സ്ഥലൊള്ളൂ
അതെയോ
നമ്മളെ ഇവടെ പച്ചക്കറികൾ നമ്മൾ നടലുണ്ട്
നടലുണ്ട്ലെ
ഉം പച്ചക്കറി ഇപ്പം പിന്നെ പച്ചക്കറി സീസണല്ലല്ലോ എന്നാലൂണ്ട് പച്ചമുളകും മറ്റേ വഴുതനങ്ങ വൈന്നേരം മ പിന്നെ അതെല്ലും ഉണ്ട് ഇപ്പൊ അതെല്ലാം മഴക്കാലത്ത് നടത്തുന്നതല്ലേ മറ്റുള്ള ത ക്കാളി ഒന്നും അങ്ങനത്തെ വെണ്ടക്കെ അങ്ങനത്തെന്നുല്ല മഞ്ഞളിന്റെ സമയന്ന് മഞ്ഞള് നട്ടിട്ട്ങ്ങനെ നട്ടിട്ടിങ്ങേ ഇരിക്കുന്ന് പിന്നെ കൊറേ മഴ പെയ്യാണ്ടായില്ലേ മഞ്ഞൾ നടുമ്പത്തേക്ക് മഴയും ഇല്ല
മയ കൊണ്ട് പിന്നെ
ആഹ് ഇപ്പൊ രണ്ടൂസല്ലേ ആയിട്ടുള്ളു ആഹ് ഇപ്പൊ രണ്ടൂന്ന്സായിട്ട് നല്ല മഴയല്ലേ
ഉം
ഞങടിപ്പെല്ലാം മഞ്ഞളെല്ലാം പൊടിക്കുന്നുണ്ട്. ഇഞ്ചി മഞ്ഞള് ചേന അതെല്ലാ ഇപ്പ നട്ടിട്ട് ഇരിക്കുന്നു പിന്നെന്താന്ന് വർത്താനോ
പിന്നങ്ങനെ സുഖായിട്ട് പോണ് പിന്നെ നാട്ടില് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ് മയും വേതൊക്കെ ആയിട്ടങ്ങനെ പോണ്ട്
അതെഅതെ
കുട്ട്യളങ്ങനിം പോവും, അന്നെ അമ്മളൊറ്റക്ക്ങ്ങനെ പെരേ കുത്തർക്കാണ്
ആഹ് ടി വി എല്ലുണ്ടാ
ഇല്ല ടിവിയാ ടി വി ഒന്നില്ല
അതേയാ ടി വി ഒന്നും കാണൂല
കാണും ടീ വില്ല വീട്ടില്
അതെയാ
ഉം
ആഹ് നമ്മക്ക് ഇപ്പ ടിവിൻ്റെ ഒന്നും ആവശ്യല്ലല്ലോ ഫോണന്നെണ്ടല്ലോ ഫോണ് നോക്കാൻ നേരം ഇല്ലായിരിക്കുവ എന്നിട്ട് പിന്നെ ടി വി കാണാൻ നേരം കാണുന്നവര പ്പ പ്രായുള്ളവരെല്ലാം സീരിയലും അതും സിനിമയെല്ലാം കാണുന്നുണ്ടല്ലോ
ആഹ്
അവരിക്ക് ഇപ്പൊ ടി വിന്റെ ആവശ്യള്ളു പ്പഴത്തെ തലമുറക്കൊന്നും ടി വി വേണ്ട ഫോണുണ്ട് കൈമല്ലി ഏതുന്നേരം ഫോണ് നോക്കി കളിക ഉം പിന്നെ ഹസ്ബൻഡ് ദൂരെയാ പണിക്ക് പോയത് അടുത്തന്നെയാ വേം പോയിട്ട് വരാന്ന് വണ്ടിയെല്ലുണ്ടാ
ആഹ് വണ്ടിണ്ട്, ആഹ് ബൈക്ക് സ്കൂട്ടീല്
അതെ ഉം എല്ലാരും ആവുമ്പ പോവാൻ കഴയില്ലല്ലലേ സ്‌കൂട്ടിലു ന്നു മക്കളും എല്ലായിട്ട് പോവാൻ കയ്യിലല്ല
ഇല്ലല്ല
ഇങ്ങ സ്കൂട്ടി എടുക്കലുണ്ടാ
ഇല്ല ഞങ്ള് ഞാൻ സ്കൂട്ടി പഠിച്ചില്ല ഉം
ച്ചാ നല്ലതല്ല കുട്ട്യളെല്ലം കൂട്ടീട്ട് പോയി വന്നുടെ
അയരു പേട്യ
അതെ പേട്യന്നെ, ഞാൻ പഠിച്ചന പക്ഷേ ഇട്ക്കാൻ പേടിയാന്ന്
ആഹ്
ഇതുവരെ ഓയിട്ടില്ല വണ്ടി വാങ്ങിട്ടുല്ല രണ്ട് ഒന്നും കൂടി പഠിക്കാനാ പറഞ്ഞത് ഹസ്ബന്ഡ്
ആഹ്
ഒന്നുടെപഠിച്ചിട്ട് റിയൽ ആയിട്ട് എടുക്കാന്നല്ലാം പറയുന്നുണ്ട്
ആഹ്
ഉം പിന്നെ ഓർക്ക് സ്കൂട്ടിയോണ്ടൊന്നും താല്പര്യല്ല എന്നാ മൂന്ന് കുട്ടികള് ആയോണ്ട് ഓട്ടോ എടുത്തിട്ട് ഓ ഓട്ടോ പഠി ക്കി ഓട്ടോ പഠിച്ചിട്ട് ഓട്ടോ എടുത്തിട്ട് പോവാലോ എന്ന കുട്ടി കുട്ടിയളെല്ലാം കൂട്ടിട്ട് നമുക്ക് എല്ലാർക്കും പോകാലോന്നെല്ലാം പറയൂ
ആഹ് ആഹ്
ഉം സ്കൂട്ടി പടിക്കാൻ താൽപര്യല്ല സ്കൂട്ടിയാ ഞാൻ പഠിച്ചത് ഉം പിന്നെന്താന്ന് കുട്ടിയളെല്ലാം അംഗൻവാടി പോയ?
ആഹ് അങ്കലവാടി പോയിനി ആഹ് പോയിനി ഉം
കരിയാോ അങ്കൻവാടി പോയ കരിയാ?
കരയും
ഇപ്പ ഇപ്രാവിശ്യം ചേർത്തതാ? ആഹ് കുട്ടികളെല്ലും ഉണ്ടോ അങ്കലവാടിയില്?
ആഹ്
ഉം കുട്ടികള് ഇണ്ടേൽ പിന്നെ പ്രശ്നൊന്നു ഉണ്ടാവൂല്ലല്ലോ കളിക്കാന് ഇഷ്ടം പോലെ ആളായല്ലോ വീട്ടിലല്ലെആരുല്ലാത്ത എല്ലാരും സ്കുളി പോന്നോണ്ട് ആരും ഇണ്ടാവൂലല്ലോ? ആഹ് അത് കൊണ്ട് നല്ല ഇതല്ലേ കുട്ടിയക്ക്?
ഉം
അന്റെ മോളങ്ങനെ ഞാൻ കരയുന്ന വിചാരിച്ചത് അപ്പൊ ഞാൻ അങ്കമ്പാടി ചേർത്താ മുമ്പില് ഓളെ ഞാൻ വെറുതെ ഒന്ന് കൊണ്ടോക്കീന് വയസ്സാവാ മുമ്പില് കൊണ്ടാക്കി നോക്കുമ്പഴത്തേക്ക് ഓക്ക് അ